പ്പോ ഞാനരേ പരസ്യം കണ്ടായിരുന്നേ. ഒരു ടൂർ പാക്കേജിന്റെ പരസ്യം കണ്ടാരുന്നു
അതെ അതെ
ആഹ് അപ്പ അതിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയാ വിളിക്കുവായിരുന്നേ
ആഹ്. നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് ആല്ല ഏത് പരസ്യമാണ് കണ്ടത്. ഞങ്ങളുടെ പല റീജിയൻസിലോട്ട് ചെയ്യുന്നുണ്ട്. കേരളം
ഞങ്ങള ഈ തെങ്കാശി ആഹ് ആ അത് തന്നെ. ആഹ് ആഹ് തെങ്കാശിലോട്ടാണ്.
അ നമ്മള്.. പല സ്ഥലത്തുന്നും ഇപ്പം വണ്ടി വിടു ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബസ് കൊണ്ട് ട്രെയിനുണ്ട് നമ്മൾ ചെയ്യുന്നെ. ഏതി ഏതിനാണ് കംഫർബിൾ
ആ ബസ്സാണ് നോക്കുന്നെ
ഓക്കെ... ബെസ്സാആണെങ്കി നമ്മള് സ്റ്റാർട്ട്യ്യുന്നത് കൊട്ടാരക്കരേന്ന് ഒരണ്ണവുണ്ട് പുനലൂര്ന്ന്ന്നൊരണ്ണവുണ്ട്
ഉം.. ഓക്കെ
ഓക്കെ ട്രെയിനാണെങ്കിൽ നമ്മൾ വയാ ആ ശാസ്‌താംകോട്ട കരുനാപ്പള്ളിൽന്നാണ് നമ്മള് ട്രെയിൻ സ്റ്റാർട്ടെയ്യുന്നത് കരുനാഗപ്പള്ളീ നിന്ന് ഉലാസ കൊട്ടേണ് നേരെ നമ്മള് ചെല്ലുന്നത് കൊല്ലത് കൊല്ലം ജംഗ്ഷനിലൂടെ ചെന്ന് അതിനു ശേഷം ഹ് പുനലൂർ വഴി ചെങ്കോട്ട റൂട്ടിലോട്ട് പോകണം അതിന് ശേഷം തെങ്കാശ എത്തുന്ന അവിടെ നിന്ന് തെങ്ങാശിന്ന് അഞ്ചാറ് സ്പോട്ടുകൾ ചെയ്യുന്നുണ്ട് നമ്മള്. മെക്കറെ തിരുമലൈ കോവിൽ അതുപോലെ തന്നെ സ്ഥലങ്ങൾ ചെയ്തിട്ട് അത് തന്നെ റിട്ടേൺ ടിക്കറ്റും ബുക്കെയ്യുന്നുണ്ട്. അങ്ങനായി തീല് കറക് സ്പോട്ടിലോട്ടത്തണ്ടെ. പിന്നെ ബെസ്സാണെങ്കില് പ്രിഫർ ചെയ്ത് നമ്മളൊരു ഉ ടൂറിസ്റ്റ് ബസ്സുണ്ട്. അപ്പൊ ആ ടൂറിസ്റ്റ് ബസ്സിനകത്ത് എ സീറ്റ് ഫില്ലാവുന്നെ അനുസരിച്ച് നമ്മളൊരു അങ്ങനെ വിടുന്നയാണ്. അത് ഈ നമ്മടെ വരുന്നത് ഫോറസ്റ്റ് റൂട്ടാണ്. ആര്യങ്കാവ് ആ റൂട്ടിൽ കൂടാണ് പോവുന്നത്. കൊട്ടാരക്കര പുനലൂര് ആര്യങ്കാവ് അതുവഴിയാണ് പോവുന്നത്. നമ്മുടെ കെ എസ് ആർ ടി സി റൂട്ടാണത്
ആ നമ്മളും കൊട്ടാരക്കരേന്ന് പോകാനുള്ളതാണെ
ഓക്കെ ഓക്കെ പകതിയിന്ന് നമ്മള് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് സിക്സ് ഹൺഡ്രഡ് പ്ലസ് പിന്നെ നമ്മുടെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിക്കേണ്ടി വരും
ആ ശരി ശരി ആ ഫുഡ് ഒക്കെ അതിനകത്തുണ്ടോ നിങ്ങളുടെ പാക്കേജിനകത്ത്
അപ്പൊ പാക്കറ്റിനകത്ത് ഫുഡ്ുണ്ട് അത് നമ്മള് ബ അതായത് മൂന്ന നേരത്തെ ഉണ്ടാവും പിന്നെ ബേസിക്കല തീർ തർഥാടന ആതുകണ്ട് തന്നെ അവിടുത്തെ രീതിയിലും കുറച്ച് ഫുഡ് അവൈലബിളാണ് ആണോ തമിഴ്നാ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡ്സും അവൈലബിൾ ആണ്
ആഓെ ഓ കെ ഓകെ ആ പിന്നെ അഡീഷണൽ ചെലവുകളൊക്കെയാണ് നമ്മളല്ലേ
അടിശ നൽ ചെലവുകൾ വഹിക്കണം അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ നോക്കുന്നതാണ് ഇപ്പൊ വണ്ടിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നോക്കുന്നതാണ്
ആ ഓക്കേ ഓ ആ അപ്പം നിങ്ങളുടെ പിന്നെ പാക്കേജ് ഒക്കെ എങ്ങനെയാ എത്രയൊക്കയാ
പാക്കേജ് എത്ര പേരാണ്
ഞങ്ങള് അഞ്ച് ഞങ്ങള് അഞ്ചു പേര്
ഓക്കെ അഞ്ചു പേരാകുമ്പോ മ്മ നമ്മള് ഏകദേശം മൂവായിരം രൂപക്കകത്ത് ആവും പക്ഷെ നമ്മള് പാക്കേജ് എടുക്കുവാണെങ്കിൽ രണ്ട് രണ്ട് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അത് രണ്ടഞ്ഞൂറ് ഏകദേശം അത്രയും വരും അത് ഡയറക്റ്റ് ഡിഫറൻസ് അനുസരിച്ച് ഓരോ ജേണിയിലും ചില ചില ഡിഫറൻസസ് കാണും കാരണം കാലാവസ്ഥ അയ്യൊ പോകുന്ന ആൾക്കാരുടെ അവരുടെ ശമ്പളം എല്ലാം കൂടെ കൂട്ടി വെച്ച് പറയുന്നതാണ്
ഉം ഓക്കെ ഓക്കെ ഉ അപ്പൊ നമുക്ക് ഈ നഞ്ചു പേര് ഒന്നിച്ച് പോകുമ്പം അതിന്റേതായ കുറവുണ്ടോ
അഞ്ചു പേര് ഒന്നിച്ച് പോകുമ്പം അതാണ് ഡിസ്കൗണ്ട് വന്നത് അപ്പൊ മാറുന്നു അറനൂറ് രൂപ നമ്മ ഡിസ്കൗണ്ട് ആക്കി തരാം മൂവായിരത്തി നിന്ന് അറ്നൂറ് രൂപ രണ്ടായിരത്തി നാന്നൂറ് അത്രയും ഡിസ്കൗണ്ട് ആക്കി തരാ രണ്ട ആണ് നിങ്ങള് പോകുന്നത് നമ്മള് ഡീറ്റൈയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ രാവിലെ ഏഹ ഒരു ആ ഇന്നെ അഞ്ച് മണിയാകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊട്ടാക്കരയും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം കവർ ചെയ്യുന്നത് നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഉണ്ടാവും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ
ആ ഓ
ആ അപ്പൊ മൊത്തം നമ്മൾ കവർ ചെയ്ത് ഏകദേശം ഉച്ചയയാകുമ്പോഴത്തേനും അവിടെ ത്തും പിന്നെ അവിടെ തിരിച്ചുള്ള ജേണിയില് ഞങ്ങള് നമ്മൾ രണ്ടും രണ്ട് റൂട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇപ്പം പോയ സ്ഥലങ്ങളും നമ്മൾ തിരിച്ചു പോ പോകുന്നില്ല ഓരു സ്ഥലത്തൂടെ ചെന്ന് ആ കറങ്ങിയിട്ട് എന്ന് വെച്ചാൽ നമ്മള് എല്ലാ സ്പോട്ടുകളും കവർ ചെയ്യും മിക്കവാറും അവിടെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇപ്പം റീസന്റ്ലി ട്രൻഡിങ് ആയ എല്ലാ സ്പോട്ടുകളും കവർ ചെയ്ത് തിരിച്ച് നമ്മൾ ആ പോയിന്റ് തന്നെ എത്തുന്നു കൊട്ടാരക്കരായ അരിങ്കമാണ് പോകുന്നതെങ്കിൽ തിരിച്ചു വരുന്നത് നമ്മുടെ പുനലൂരുന്ന് പുനലൂൽന്നാണ് പോ മോകമൻ പോയിന്റ് പക്ഷെ അവിടന്ന് തിരിച്ച് അതു വഴി തന്നെ വരുന്നുണ്ട്
നമ്മള് സ്റ്റേ എത്രടത്ത് ണ്ടോന്നിനോ
സ്റ്റേ ആയിട്ട്‌ വരുന്നില്ലല്ലോ നമ്മളിപ്പം പിന്നെ ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൂർ ഉള്ളി നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വരുന്നുണ്ട് പിന്നെ ഈ എക്സ്പെൻസ് പറയുന്നതെന്ന് വെച്ചാൽ ആ ഇടക്ക് വെച്ചുള്ള ഇപ്പം മൂന്ന് നേരത്തെ ഫുഡ് പിന്നെ ഇടയ്ക്കുള്ള എന്റെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് പിന്നെ പോകുന്ന സ്ഥലങ്ങളിലുള്ള ഇടയ്ക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും അതൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല അതെല്ലാം കമ്പനിയുടെ വക ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ആഹ അങ്ങോട്ട് പോകുന്ന വഴി എന്തെങ്കി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എമർജൻസി ആയാലും കമ്പനി നോക്കുന്നതാണ്
ആ അതെ ശരി
നമ്മള് ഫുഡ് ആയിന്റെ മെനൂസ് ഒക്കെ വേണമെങ്കിൽ
ഒത്തിരിം ഉണ്ടായിരുന്നു അതാന്ന് ഞാൻ വിളിച്ചത് അപ്പ നിങ്ങളെ പരസ്യവും കണ്ട് അപ്പൊ അതിന് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട് പിള്ളേരു
ഹലോ ഒ സോറി കേട്ടില്ല ഇത്
നമ്മളെ ഫാമിലി എല്ലാം മെമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരോട് നിങ്ങൾഒന്ന് ചർച്ച ചെയ്തിട്ട് ഇതിനെ കുറിച്ചൊന്ന് പറയട്ടെ. പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അങ്ങോട്ട് വിളിക്കാം ആ വിളിച്ചാ നമുക്ക് പിന്നെ എന്നത്തേക്കാണ് നിങ്ങടെ ഇനി അതോടൊന്ന് പറഞ്ഞിട്ട് എന്നത്തേ
നമുക്ക് എല്ലാ എല്ലാ എല്ലാ അ എല്ലാ ആഴ്ചയിലു ആണ് ബസ്സിലാണെങ്കി പോകുന്നത്. ട്രെയിനാകുമ്പം അത് മാറും
ആഹ ശരി. അ എല്ലാ ആഴ്ച്ചയും, എല്ലാ ആഴ്ച്ചെന്ന് വെച്ചാ എത്ര
അ നമ്മളത് അത് ഫിക്സ് ചെയ്യും. കാരണം ഉം അല്ല അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. കാരണം ഈ എൻക്വയറീസ് വരുന്നതും ആൾക്കാരു നിറയുന്നതു അനുസരിച്ചാണ് ബസ്സ് വിടുന്നത്. ട്രെയിൻ അങ്ങനെയല്ല ട്രെയിനാത്താമ്പം അറിയാലോ, ട്രെയിൻ അങ്ങെന്റെ നിക്കണ്ട കാര്യല്ല. കാരണം എ ടു ബി ജേണിയ ആണ്. നമ്മൾ ഇവിടുന്ന് തൊടങ്ങി അവിടെ ചെന്ന് നിൽക്കുന്നു അവിടന്ന് നമ്മൾ വണ്ടി അറേഞ്ച് അവിടിന്നെല്ലാം പോയിട്ട് തിരിച്ച് വരുന്നു അത്രയുള്ളൂ ട്രെയിനാകുമ്പ നമുക്കെപ്പോഴും വേണെങ്കി ആഴ്ച്ചെ രണ്ട് ട്രിപ്പ് വേണേൽ പോവാ. പക്ഷെ ട്രെയിനിൽ ഇത്രയും പോ ആൾക്കാര് പോകാനായി കാണത്തില്ല കാരണം അ ഒണ്ട് തന്നെ ട്രെയിൻ ഇപ്പം മാസത്തി ഒരെണ്ണം അല്ലേ, ഇപ്പോഴും ഇതുവരെ ഓർഡർ ആയിട്ടുള്ളൂ അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ബസ് ആകുമ്പോ അങ്ങനെയല്ല ആ നമ്മള് അ എല്ലാ വീക്കെൻ നമ്മൾ വീക്കെൻഡാണ് നോക്കുന്നത്. മിക്കവാറുള്ളോരും പ്രഫർ ചെയ്യുന്നെ വണ്ടി തരം അനുസരിച്ച് മാറ്റങ്ങളൾ ഉണ്ടാവും എല്ലാ വീക്കന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ, എല്ലാം പോ പോണം ന്ന് നിർബന്ധമില്ല ഇപ്പം സാറ്റർഡേ ഈവനിങ് ഈവനിങ്ങിനാണ് നമ്മൾ സൺഡേ ഈവനിങ്
ആ സൺഡേ ആ വീക്കെൻഡില് സൺഡേ ഈവനിംഗ് ആണോ
അല്ല സാറ്റർഡേ ഈവനിംഗ് ആണ് നമ്മൾ വണ്ടി പോകുന്നത്. പക്ഷെ അതായത് വണ്ടി പോകുന്നത് പിന്നെ എന്നിട്ട് സൺഡേ ഈവനിങ് ആവുമ്പം തിരിച്ചെത്തും നമ്മൾ സ ചെയ്യണ്ട കാര്യം നമുക്ക് വരുന്നതേ ഇല്ല അതതാണ് ഒരു പ്ലാൻ. സ്റ്റേയില്ല സാറ്റർഡേ ഈവനിങ് നമ്മൾ വണ്ടിക്കത്തായിരിക്കും
അത് ശരി. നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയൊക്കെ അന്നേരം പിന്നെ റൂം എടുക്കുവല്ലേ
ആ ഉണ്ടുണ്ട് അതിന്റെ എല്ലാം എക്സ്പെൻസ് ഇതിനാത്ത് വരുന്നുണ്ട്. അത് മാത്രല്ല നമ്മൾ ഇതാണ് ഒര് ഏ ഇത് നടന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ. പഷേ ഈ പ്ലാനടുക്കാ വേറൊരു പ്ലാനുണ്ട്. അതാണ് അഞ്ചുമണി പോന്ന സൺഡേയില. ഈ മോണിങ്ങിനുള്ള പ്ലാൻ
ഉം അതെങ്ങനെയാ
സൺഡേ മോണിംഗില് നമ്മള് ആറു മണിക്ക് തിരിക്കുന്നു ആറു മണിയല്ല അഞ്ചരയോട് ആവും. പിന്നെ എല്ലാരും വരുന്ന അനുസരിച്ച് സമയങ്ങള് വൈകാറുണ്ട് ഹ് അതനുസരിച്ച് തിരിച്ചിട്ട് നമ്മള് എല്ലാം കവർ ചെയ്ത് പോകുമ്പത്തേനും ഏ അവിടെ ചെല്ല ഓരോ സ്പോട്ടായിട്ട് കാണുകാണ്ട് പോകുക ആദ്യം നമ്മള് തിരുമല്ലിക്കോവിലായിരിക്കും പോകുന്നത് അവിടുത്തെ അവിടെ താഴെ ഫ്രഷ് ആയിട്ട് ശേഷം അവിടെ അമ്പലത്തിൽ കയറി. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവിടുത്തെ ഫുഡും എല്ലാം കഴിഞ്ഞയിന് ശേഷം വീണ്ടും അടുത്തൈനടുത്തുള്ള മെക്കറെയ് എന്ന് പറഞ്ഞൊരു ഗ്രാമുണ്ട്. ആ ഗ്രാമത്തിലൂടെ പാലക്കാട്ന് ആംബിയൻസ് ഒക്കെയുള്ള ഗ്രാമാണ്. അപ്പ അവിടുന്ന് എല്ലാം കഴിഞ്ഞയിന് ശേഷം ഓ അതിന്റെ അടുത്ത സ്പോട്ട് അ നമ്മൾ ഈ അന്യ അന്യൻ റോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അതായത് ഈ അന്യൻ സിനിമയുടെ ഷൂട്ടിങ് ഒക്കെ നടന്നൊരു സ്ഥലാണ് ആൻഡ് അന്യൻ ഫ്രോക്ക് എന്ന് പറയുന്ന സ്ഥലുണ്ട്. അതിന് ശേഷം വരുന്നത് നമ്മുടെ ഒരു അതിന്ശേഷം അവ്ടെ ഒരുപാട് ഡാംസുള്ള ഏരിയാണ് പിന്നെ ഒരുപാട് അഗ്രികള്ച്ചർ ഫീൽസ് അങ്ങന്ള്ള കാര്യങ്ങളൊക്കെണ്ട് ഒര് എക്കോ ഫ്രൺണ്ട്ലി ഗ്രാമം. ഇങ്ങനെള്ള സാലൂണാണ് അതെല്ലാം കഴിഞ്ഞയിന് ശേഷം ഹ് ഏ ഇപ്പം പുതിയ ഓരോ ഇഷ്ടങ്ങളുണ്ട്. ചെലരീ ചെല സ്പോട്ട് വേണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നവരുണ്ടാവു അപ്പം ആ ഇത് നമ്മള് പേഴ്സണലി ചെയ്ത് കൊടുക്കാറാണ് പതിവ്. പക്ഷെ ബസ്സിനകത്തു അങ്ങനെ ആരേലും പറയുകയാണെ നമ്മള് അവരോട് മറ്റേ ഉള്ളവരോട് ചോദിച്ചിട്ട് അവർക്കും ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യും. പഷേ അതും നമ്മൾ സമയം കറക്റ്റ് തിരിച്ചെത്തിക്കാറുണ്ട് കാരണം ഉം ഏ ഫോറസ്റ്റ് റൂട്ട് ആയൊണ്ടന്നെ ആഹ് രാത്രി ഒരുപാട് വൈക്യാ പറ്റത്തില്ല. അതുകൊണ്ടന്നെ ഒരു ബോയ് ബോഡർ കടക്കാനായ്ട്ട് ചെല ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് അനുസരിച്ചെ നമ്മള് പോവത്തുള്ളു ഇതെല്ലാം പ്രീപ്രാൻഡായിട്ട് അറിയിച്ചിട്ട് ശേഷെ പോവത്തുള്ളു. എല്ലാവർക്കും. പ്രോപ്പറായിട്ട്ള്ള അറീപ്പും കിട്ടുനാണ് അത് അനുസരിച്ചു ആണ് ചാർജീത് എല്ലാം പോ മുന്നോട്ട് പോവുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും ട്രിപ്പിനെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നോ
ആഹ് അപ്പൊ നമ്മളെ ഇത് ഇങ്ങനൊക്കെ പോവുമ്പള് അതിനോട്ള്ള ചാർജ് നമ്മ്ടെ കയ്യിന്ന്ണ്ട് ഈടാക്കത്തില്ലെ? ഒരാക്ക് പോണം. അപ്പൊ പിന്നെ നമ്മക്ക് അതില് ത
അല്ലത് ഒരാക്ക് ആഹ് അല്ല. ട്രിപ്പിന് മുമ്പെ മ്മള് ചോദിക്കും. ഇങ്ങനേണ് ഇതാണ് ഞമ്മളെ പ്ലാൻ ഇതിനകത്ത്ന്ന് ഓൺലൈനുണ്ടെങ്കിൽ ആഹ് മിക്കവാറുള്ളോരും ഓക്കെ പറയാണ് കാരണം. ആഹ് റൂട്ടിലാണ് ഞമ്മള് പോവുന്നത് ആണല്ലൊ. അപ്പം എസ്ജീ ചെസ്ബിക്കൊന്നും വേ മ്പതന്നെ അതിലും. ആര്ടെയും കയ്യി പൈസ അധികായിട്ട് വേടിക്ക്ന്നില്ല കോമൺ അഭിപ്രായാണ് നോക്ക്ന്നെ. അവടെ കേറണ്ടവർ കേറ. ഇപ്പം ഫുള്ള് ജേണീൽ ഞമ്മളൊരു സൈട്ത്തെ മാത്രെ പോകുന്നുണ്ടെങ്കിലും വണ്ടി അതി കൂടെ പോവാണ്. ഓരൊ സ്ഥലങ്ങത്തങ്ങള് അവരവര് എവടെ എറങ്ങ. ന്ന് വെച്ചാ അവരവര്ടെഷ് ഷ്ടാണ്. നമ്മള് കംഫർട്ടബ്ളായി നിക്കാൻ നോക്കുന്നു. ബാക്കി എല്ലാർക്കും ഇഷ്ടുള്ളത് കേറ ഇഷ്ട്ടുള്ള എറങ്ങ അതെ. ഇത് നമ്മള് കറക്ട്ടായിട് ക്രൂവിനെ ഫുൾ റെസ്പോൺസ്ബിലിറ്റിയോടു കൂടി തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റി തന്നെ കൊണ്ടെത്തിക്കുന്നേണ്
ആഹ് അത് ശരി ആഹ് ആഹ് അപ്പൊ ഞാനാ ത് ഉം വീട്ട്ലെ ഫാമിലി മെമ്പേഴ്സിനോട് കൂടൊനേയ് പിന്നെ അന്വേഷിച്ച് പറഞ്ഞീന് ശേഷം. നമ്മ്ടെ താല്പര്യം ഞങ്ങടെ താല്പര്യം ഞങ്ങള് പോകണ്ടെ ഇപ്പതനുസരിച്ചിട്ട് വിളി ആഹ്
ഓക്കെ. വേറെ എന്തിലേം. വേറെ എന്തിലെം ട്രിപ്പിനെ പറ്റി അറിയാനുണ്ടെങ്കി വിളിച്ചിരുന്നാ മതി
ആഹ് ആഹ് ആഹ് നിങ്ങള് വേറെ എവ്ടൊക്കെ വിടുന്ന്ണ്ട്ന്നരെ വേറെ ഉണ്ടൊ നിങ്ങക്ക് ട്രിപ്പ്
പിന്നെ എല്ലാ ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. പിന്നെ മലയാളി ആയോണ്ട് ഞാൻ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞ്. പിന്നെ ആദ്യം ചോദിച്ചതിനെപ്പറ്റി പറഞ്ഞന്ന് മാത്രെ ഉള്ളു. പിന്നെ വേറെ എവ്ടെ ഇന്ത്യ ഓൾ ഇന്ത്യ ടൂർ നമ്മള് നോക്കുന്നുണ്ട്
ആഹ് ആഹ് ശരി ശരി ആഹ് ന്നാ ഞാന്തായാലും വീട്ടിലൊന്ന് സംസാരിച്ച്ട്ടെ വിളിക്കാം. ഏഹ് ഞങ്ങക്ക് താല്പര്യണ്ട് കെട്ടൊ. ഓക്കെ ആഹ് ശരി ഓക്കെ
വിള്ച്ച്ട് ആഹ് ഒരു
ഉം